ആഹ ഹലോ എവിടാ സുഖ സുഖണോ
ആഹ സുഖമായിട്ട് പോകുന്നു എന്താ ജോലിയുടെ കാര്യം വല്ലിയ ആയോ
ആ ആ ജോലിയുടെ കാര്യം നോക്കുന്നുണ്ട് ഞാന് പിന്നെ തൽക്കാലം എന്തെങ്കിലും ഒരു കോഴ്സിന് തന്നെ പോവാമന്ന്ങ്ങ് വിചാരിച്ചു ഞാൻ പിന്നെ ബി എഡിന് പോയി അപ്ലൈ ചെയ്തടി പിന്നെ ഇനിയിപ്പം എന്നാലും നമ്മള് സ്ത്രീകള് വീട്ടിലിരുന്ന് എന്തെങ്കിലുക്കെ ബിസിനസ്സ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവ പിന്നെ നിനക്കറിയാലോ പണ്ട് എനിക്ക് നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പിന്നെ ഇടക്ക് വെച്ച് ഡെലിവറി ടൈം ഒക്കെ ആയപ്പോത്തേനും അതൊക്കെ സ്റ്റോപ്പ ആയി പോയരുന്നു പിന്നെ പിള്ളേരെ ആരിലും കിട്ടയില്ല പിന്നെ എവിടെങ്കിലുംപുറത്തു എവിടെെങ്കിലും ട്യൂഷൻ സെന്ററിൽ വല്ലവും പോയി ട്യൂഷൻ എടുക്കണ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റുന്നില്ല പക്ഷെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും ഒരുമാ ടുപ്പാടി എന്തെങ്കിലുമ ഒക്കെ ഒരു ജോലി ചെയ്യണം നമ്മൾ എപ്പോഴായാലും നുക്ക് സ്വന്തമായിട്ടരു ഒരു വരുമാനം നമുക്ക് വേണം നമ്മള എപ്പോഴ നമ്മ ആശ്രയിക്കേണ്ട ഇത് വരരുതെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഞാനങ്ങന വീട്ടിലിന്ന് എന്തെങ്കിലുമ ഒക്കെ ഒരു ബിസിനസ് തുടങ്ങിയാലോ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യാറില്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സ് തുടങ്ങുന്ന കാര്യക്കെ അപ്പം അതൊക്കെ അങ്ങനെയൻ ചിന്തിക്കുവോ നിനക്ക്ന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ
ഇപ്പം നിലവി നിനക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുണ്ട് അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്ന ബിസിനസിലോ അല്ലെങ്കിൽ ഇപ്പം ട്യൂഷൻ തന്നെ ആണെങ്കിലും ആ ട്യൂഷൻ തന്നെ ഓൺലൈനും ഓഫ്ലൈനും എടുക്കാൻ പറ്റുവല്ലോ അപ്പം മാക്സിമം ഓൺലൈൻ നോക്കൂ കുട്ടികളെ കിട്ടുന്നില്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓൺലൈന ആായിട്ട് നോക്കുന്നതായിരിക്കും
ആഹ എടി ഓ ഉം
ഇപ്പൊ ഓൺലൈൻ പ്റ്റ്ഫോം നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷന അനുസരിച്ച് നമുക്ക് ഓരോ ക്ലാസ് കിട്ടും പിന്നെ നമുക്ക് ആ സൈറ്റ് വഴിയും പഠിപ്പിക്കാനുള്ള അവസ്ഥ നമ്മള് ക്ലാസ്സ് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി അവരത് യൂസ് ചെയ്ത്ഠ കപ്പിച്ചിട്ട നമക്ക് കുട്ടികളെ ക്ലാസ് കാണുന്ന അനുസരിച്ച് സാലറി കിട്ടും
മ് എന്നാ ഞാനാണെങ്കി ഇതേപോലെ ഒരുപാട് എട്ത്ത് നോക്കിയായിര്ന്നു അപ്പം ഒരുപാടട്ത്ത് ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബ് വഴിയായാലും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പ്കളിലൊക്കെ ഞാൻ കയറി എല്ലാം ഓക്കെ ആക്കിയതാ പക്ഷെ ഇവരെക്കെ പറയുന്ന ഒര് ഡിമാന്റെന്ന് പറഞ്ഞാ ലാപ്ടോപ്പ് വേണോടി ലാപ്പ് ടോപ്പിലന്റെ കയ്യിൽ അതാണ് ഏറ്റവും വല്ല്യോര് ടാസ്ക് കുട്ടികളെ പഠിപ്പിക്കണോങ്കിലുള്ള ആ ഒരു മ് നല്ല വൃത്തിയായിട്ട് പഠിപ്പിക്കണോങ്കി നമ്മക്ക് ലാപ്ടോപ്പ് പ്പ് വേണം അപ്പവര് നമ്മക്ക് മാൻഡേറ്ററിയായിട്ട് ലാപ്ടോപ്പ് വേണെന്നാണ് പറയുന്നത് അപ്പ അതുകൊണ്ട് ആ ഒര് ഇതൊക്കെ അങ്ങ് ഫ്ലോപ്പായി പോയി ഇപ്പ തൽക്കാലം അതോണ്ടിനി ഓൺലൈൻ ട്യൂഷൻ നടക്കൂന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ നമ്മക്ക് ചെയ്യാവുന്ന പണ്ട് നമ്മള് പ്ലാനിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളില്ലേ ഗിഫ്റ്റ് ബിസിനസ് ഓർമ്മയുണ്ടോ നമ്മക്ക് ഹാമ്പറൊക്കെ ചെയ്ത് കൊടുക്കാം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകള് പിന്നെ നമ്മള് ഓരോ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്ക്ന്നത്. പിന്നെ ബോക്സസ് ആക്കി കൊട്കേക്കെ ചെയ്ത്തില്ലേ
ആഹ് ഫോട്ടോ ഫ്രെയിംസിനും ഗിഫ്റ്റ് ഹാമ്പേഴ്സിനും ഇപ്പം ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി ഒണ്ട്
പിന്നെ ഞാൻ എടക്കൊര് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാലോന്ന് ആലോചിച്ചിട്ട് ഞാൻ എടക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ക്രിയേറ്റ് ചെയ്തിട്ടതങ്ങനെ വിട്ടു വീഡിയോസൊന്നും വിടാൻ തൊട ടങ്ങീട്ടോന്നുല്ല അപ്പം അതൂ ഒരാഗ്രഹം ഉണ്ട് പക്ഷെ എങ്ങനെ തൊടങ്ങണം എല്ലാ ഒര് സ്റ്റാർട്ടിങ് ട്രാബിളാടി പിന്നേ ഞാനാലോചിച്ചു നമക്ക് തന്നെ ഹോം മെയ്ഡ് ബിസിനസായിട്ട് നമ്മക്കിപ്പം ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു ആഹ് ഹോം മെയ്ഡ് ബിസിനസ്സ് തുടങ്ങിയാലോന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചന ഉണ്ട് നിന്റെ അഭിപ്രായം എന്താ
ഈ നീ പറഞ്ഞ ഹാമ്പറും ഫ്രെയിമും വര്ന്ന സംഭവ ണ്ടല്ലോ ആ സംഭവം ഉപയോഗിച്ചന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടീയ്യാ ഫസ്റ്റ് ഹാമ്പർന്റേം സംഭവം വെച്ചിട്ട് ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടീതോണ്ട് മാക്സിമം ഓഫേഴ്സ്ട്ട്ട്ട് ആളെ പിടിക്ക്യാ. എന്നട്ട് ഒരു ഇത് എന്തോ ഡെലിവറി ചെയ്യുമ്പഴും കറക്റ്റ് അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാ യൂട്യൂബില് അപ്പൊ യൂട്യൂബും സ്റ്റാർട്ടാകും ഗിഫ്റ്റിന്റെ സംഭവോം സ്റ്റാർട്ടാവും അത് അത് കഴിഞ്ഞാ സംഭവം ക്ലച്ച് പിടിച്ചതിന്റെ ഒര് ഇംഗ തീന്ന് നല്ല പ്രോഫിറ്റീന്ന് നിനക്ക് വേണെങ്കിൽ ഹോം ബിസിനസ് കൂടെ ചീയ്യാം. ഈ സ്നാക്സ് ന്റെ സംഭവം കൂടെ ചീയ്യാം ആ സാധനം നല്ല രീതീല് എന്തുവാ മാർക്കറ്റീയ ആ മാർക്കറ്റ്അതിനൊക്കെ ന്റെ യൂട്യൂബ് ഉപയോഗിക്ക സോഷ്യൽ മീഡിയ ഉപയോഗിക്ക അങ്ങനെ ചെയ്യുവാണെങ്കി നിനക്ക് യൂട്യൂബ് ക്ലിക്കാവും നിന്റ ബിസിനസ് ഐഡിയ ഒരുമിച്ച് കൊണ്ടോവാം രണ്ട് സംഭവം ഒരുമിച്ച് കൊണ്ട
മാത്രമല്ലടീ പ്പ നമ്മക്ക് യൂട്യൂബ് മാത്രവല്ല നമുക്ക് ഇൻസ്റ്റഗ്രാമി കൂടീം ഫേസ്ബുക്ക് കൂടേം ഒക്കെ നമ്മക്ക് റീൽസ് ഇടുന്നതിനക്കെ നമ്മക്ക് വരുമാനം കിട്ട്ന്ന്ണ്ട്.
മ് ഫേസ്ബുക്കികൂടെ നല്ലൊരിങ്കം ആഹ് ഫേസ്ബുക്കി കൂടി നല്ലൊരിങ്കം കിട്ടുമെന്ന് നിലവിൽ ഇപ്പോ ഒരുപാട് ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യുനൊണ്ട് അത്യാവ നല്ലൊരിങ്കം ന മ ഡെയിലി അല്ലെങ്കി മന്ത്ലി കിട്ടുന്നൊണ്ട് ഇപ്പം എല്ലാരും ചെയ്യുന്ന ഏറ്റവും ഭയങ്കര ഐഡിയീന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെ ആഹ് മൂന്ന് ലാംഗ്വേജിലും നാല് ലാംഗ്വേജിലും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെന്നെ കാണണ്ട് ഒരു സമയം തന്നെ ഇപ്പ കുക്കിംങ്ങ് വീഡിയോ ആയിരിക്കും അ നാല് ലാങ്ക് ഒരേ സമയത്ത് എറക്കും നാല് ആ അവർക്ക് അത്യാവശ്യം വയിച്ച ഓട് ഇതേ സമയത്ത്
അതായത് നാല് ലാംഗ്വേജിൽ എങ്ങനെ എറക്കോടി
അവർ നാല് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നാല് ആഹ് നാല് ലാ ലാംഗ്വേജില് സംസാരിക്കും നിലവില് എനിക്കറിയാവുന്നൊര് പുള്ളി ശീ ഇതാ നമ്മടെ ശ്രീലങ്കൻ ശ്രീലങ്കൻ പുള്ളി പുള്ളിക്ക് ശ്രീലങ്കൻ ഭാഷയില് ഒണ്ടൊരു ചാനല് മലയാളത്തിലുണ്ടൊരു ചാന ചാനല് പിന്നെ തമിഴിലുണ്ട് ചാനല് മൂന്ന് ചാനലില് ഒരേ സമയം എന്തുവാ ക്രിയേറ്റീവ് ആയിട്ട അത് ചെയ്യുന്നത് അതുപോലെ നല്ല സമ സംസാരരീതിയാ നല്ല ഭംഗിയായിട്ട സംസാരിക്കും അതിനെ പറ്റി അപ്പം അങ്ങനെ ചെയ്യുമ്പോം മൂന്ന് ചാനലിന്ന് ഒരുമിച്ച് ഇങ്കം കിട്ടും അതേപോലെ തന്നെ ഈ മൂന്ന് ചാനലും ഫേസ്ബുക്കിലും ഒണ്ട് ഇൻസ്റ്റഗ്രാമിലും ഒണ്ട് ണ്ട് യൂട്യൂബിലും ഒണ്ട് മൂന്ന് ചാനലും
അപ്പം അത് ഇപ്പൊ സത്യം പറഞ്ഞാല്ണ്ടല്ലോ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് കഷ് കഷ്ടപ്പെട്ട് ജോലി വേടിക്കുന്നതിലും നല്ലത് ആദ്യമേ ഒരു ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാല് ഒരു ചാനൽ അങ്ങ് തൊടങ്ങാ അതകുമ്പോ ജോലിയും നമ്മള് പഠിക്കുകയും വേണ്ട കഷ്ടപ്പെടുകയും വേണ്ട ഉണ്ടാവും പിന്നെ ഇത് ഒട്ടും പാടില്ലാത്തന്നല്ല ന നമ്മളൊരു കണ്ടന്റ് ക്രിയേഷൻ ന്ന് പറയുന്നത് ഏറ്റവും അതെ അതെ പറ്റത്തൊള്ളു പറ്റത്തൊള്ളു അതാ ഞാൻ പറ ഞ്ഞു വെരുന്നെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് റീച്ച് ആയി കഴിഞ്ഞാ നമ്മൾ രക്ഷപെട്ട് പ പക്ഷെ നമ്മുടെ ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് പാടാന്നറിയാവോ ഇപ്പൊ ശ രിക്കും പറഞ്ഞാല് ഈ കണ്ടൻ്റ് ക്രിയേഷൻ ന്നു പറേന്നത് ഒരു ജോബ് കാറ്റഗറി ആയിക്കഴിഞ്ഞു ഇപ്പം നമ്മ ള് പഠിച്ച് ഒരു ഡോക്ടർ ആവുന്നതും ടീച്ചർ ആവുന്നതും എഞ്ചിനീയർ ആവുന്നതും പോലെ തന്നെ ഒരു ജോബായി ഇരിക്കും ഇപ്പോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ശരിക്കും പറഞ്ഞാ ഒരു ജോബ് ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയി നമുക്ക് വരുമാനം കിട്ടുന്നതു ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതും നീ പറഞ്ഞ പോലെ നല്ലൊരു ഐഡിയ ആണ് ഇപ്പം അതും തുടങ്ങാം പക്ഷെ ഇപ്പം അതൊക്കെയൊക്കെ കൊറച്ച് എന്തായാലും ഒരു സ്ലോ പ്രോസസ്സാ നമുക്കൊന്ന് നമ്മുടെ ചാനലൊന്ന് റീച്ചായി നമുക്കൊരു മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇൻകം ഒക്കെ കിട്ടി തുടങ്ങുമ്പോത്തേന് എന്താലും കൊറച്ച് സമയം എടുക്കും അപ്പം ഞാൻ പക്ഷെ ആലോചിച്ചു നമുക്ക് പിന്നെ വേറൊരു ഒരു ഡിഫക്ട് എന്താന്ന് വെച്ചാല് ഈ സോഷ്യ ൽ മീഡിയാസ് ഒരിക്കലും പെർമനന്റല്ല നമ്മളിപ്പ നമ്മടെ വേറൊരു ബിസിനസ്സ് അല്ലെ ഒരു ജോബ് നോക്കാ നമ്മള് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കി അതേന്നും പറഞ്ഞ് നമ്മൾ ഇരുന്നു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഒരു സമയത്ത് നമുക്ക് ഈ ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമക്ക് പിന്നെ അതു ഇല്ലാതാവും ഇതു ഇല്ലാതാവും അപ്പൊ എന്തുകൊണ്ടും ഈ സോഷ്യൽ മീഡിയയില് നിക്കുന്നവര് അതുകൊണ്ട് തന്നെ സൈ ഡായിട്ട് ചെറിയ രീതിയില് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കി അവരുടെ ലൈഫ് ഒന്ന് സെക്യൂർ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ലൊരു ജോബും കൂടി നോക്കുന്നവരുണ്ട് അപ്പൊ നമ്മളതും കൂടി ചിന്തിക്കണം നമ്മൾ ഇതേന്നും പറ ലൈഫ് ഫ് നമ്മള് സ്പെൻഡ് ചെയ്യാതെ നമ്മളയിൻ്റെ സൈഡി കൂടെ അത് പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഇതൊണ്ട ല്ലോ എന്നുള്ളരു രീതിൽ വേറരു ജോബും കൂടി നമ്മള് നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും
ആടി ഒറപ്പായിട്ടും ഗവർമെന്റ് ജോബിന് കിട്ടുന്ന എന്തുവാ ആ ഒരു സേഫ്റ്റി ഒറപ്പായിട്ടും ജോബിന് കിട്ടത്തില്ല പിന്നെ നസും ഈ പറഞ്ഞ കണ്ടൻ്റ് ക്രിയേഷനു എല്ലാം ടെംപററിയാ നമ്മള് അതീന്ന് വരുന്ന ഇൻകം കത്തിന് ഒരു പെർമനന്റ് സാധനം കണ്ടു പിടിക്കണം ആ പിന്നെ ബിസിനസിനകത്ത് എപ്പഴും ഒന്നെങ്കി പ്രോഫിറ്റ് വരും അല്ലെങ്കി ലോസ് വരും അത് സ്വാഭാവികവാണല്ലോ പിന്നെ ഓരോ ബിസിനസിനും എന്തുവാ അതിന്റെ നല്ല സമയവും കാണും ചീത്ത സമയവും കാണും ഏത് സംഭവം ആണെങ്കിലും അതുപോലെ തന്നെ കണ്ട ക്രിയേഷനൽനാണെങ്കിലും നല്ല സമയോം കാ ണും ചീത്ത സമയോം കാണും ആ ഒരു രീതി നോക്കുമ്പം എല്ലാത്തിലും റിസ്ക് ഒണ്ടല്ലോ
ആ തീർച്ചയായും പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ചാനല് തൊടങ്ങിക്ക കഴിയ്മ്പോ നമ്മള് നമ്മടെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി നമ്മള് കണ്ട് വെക്കണമെന്നാണ് ഇപ്പോ എത്രയോ പേരുടെ കണ്ടിട്ടുണ്ട് ഈ ചാനല് പോയി അല്ലെങ്കി ഇത്ര ഫോളോവേഴ്സ് ഇത്ര ലക്ഷം ഫോളോവേഴ്‌സ് മില്യം ഫോളോവേഴ്‌സൊ ള്ളോര്ടെ വെരെ ഓരോ അക്കൗണ്ടുകളൊക്കെ പോയിട്ട് അവർക്ക് പെട്ടെന്ന് അതൊരു ഡിപ്രഷൻ ലെവലിലോട്ട് പോയ ആള് ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം അവരവരുടെ ലൈഫ് അത്രയും സ്പെൻഡ് അവരുടെ ടൈമ ആയാലും അവരുടെ ലൈഫക്കെ അവരത്രയും എഫോർട്ട് എടുത്ത് അത്രയും സ്പെൻഡ് ചെയ്തേക്കുന്ന അതുകൊണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ അവർക്ക് പെട്ടെന്ന് മാനസികവായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പം ആദ്യം വേണ്ടേന്ന് വെച്ചാ നമക്ക് ഇതെന്തും തരണം ചെയ്യാനുള്ളൊരു ഇപ്പ നമ്മള് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ തിരു തീർച്ചയായിട്ടും നമുക്കത് പെർമനൻറ് അല്ല എപ്പം വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽന്ന് പോവാകുന്നതേ ഉള്ള അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മള് ഓരോന്ന് ചെയ്യാന് പിന്നെ ഞാനിപ്പപ്പോ ഈ ബിസിനസ്സിന്റെ കാര്യം നിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല് ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഇപ്പം ഈ ഇപ്പം ട്രെൻഡിങ്ങ ആയിട്ടുള്ള ഒരു സംഭ ണല്ലോ റെഡി മിക്സ അതായത് നമ്മുടെ ഈ പുട്ടുപൊടി ദോശ ഉണ്ണ പ്പ മിക്സ് അപ്പം മിക്സ് ഇടിയപ്പം പൊടിയും അപ്പൊ അതക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കൊടുക്കല്ല ബിസിനസ്സ് നടത്താല്ല അപ്പം അങ്ങനത്തത് നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേയിലെ മസാലകൾ ഉണ്ടല്ലോ ചിക്കൻ മസാല സാമ്പാർ മസാല മീ ബി മസൊ ഇതൊക്കെ നമു ഇ ന്നെ നമുക്ക് വിൽക്കാം അങ്ങനത്തെൊക്കെ കുറെേ കാറ്റഗറീസ് എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഇത് ഒന്നെങ്കിൽ ഇതെല്ലാം ചെറിയ തോതി തുടങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ ഏതാണ് സേഫ് ആായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നോക്കാന്നുള്ള പ്ലാനില്ല അപ്പോ എ്റെ പ്ലാ അല്ലെങ്കില ഉുള്ള എന്താണന്ന് വെച്ചാൽ ഈ റെഡി ടു കുക്ക് മിക്സസ് അതേപോലെ തന്നെ നമ്മുടെ സ്നാക്സുകളൾുണ്ടല്ലോ അത് ഇപ്പം ഈ നമ്മുടെ ഈ ചിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ് നമ്മ ബനാന ചപ് അപ്പ അത് അതേപലെന്നെ അച്ചപ്പഴ ചിലപ്പം പിന്നെ മ നമ്മുടെ മിച്ചർുണ്ടല്ലോ അതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിന്നെ മുറുക്ക് അപ്പം സ്പൈ സ്നാക്സ് ഞാൻ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഉ
പിന്നെ ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷനാ മറ്റേ നമ്മുടെ ഈ തോരനും പിഴിക്കുരട്ടിയും വരുന്ന സംഭവങ്ങളുടെ എന്തുവാ കട്ട് ചെയ്ത സംഭവം കൊടുക്കും ള്ള സംഭവം ഈ തോരന്ും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൾ ഉണ്ടല്ലോ ഇപ്പൊ ബീടറൂട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത സാധനങ്ങള്ൾ ആ അപ്പൊ ആ സംഭവങ്ങള് അത്യാവശ്യം ഡ്രൈ ആക്കുന്നതല്ല ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ തോരന്റെ ഷപ്പിലായിരിഞ്ഞത് അല്ലെങ്കിൽ ഈ വിഴുിക്കണുള്ള ഷ്പപ്പിലായിരിരിക്ക സംഭവം ഉണ്ടല്ലോ അത് പാക്ക് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ അത് റെഡി ടു കുക്കിന് വരുന്നതാ അപ്പൊ ഈ ജോലിക്കാരായിട്ടുള്ളവർക്ക് ഭയങ്കര ഹെൽപഫുള്ള ആയിരിക്കും ഇത് അത്രയും സമയം കൺ ചെയ മാറ്റ അപ്പം ആ സംഭവ ചെയ്യുന്നത് ഒരു ദിവസം പത്ത് പാക്കറ്റ് മതി അത് മേടിക്കാാനുള്ള കസ്റ്റമർ കോൺടാക്ട് ഉണ്ട് ഡെ പോകുവാണെങ്കിൽ നമുക്ക് അതുപോലെ നല്ല ഇൻകവ ആയിരിക്കും ഡെയിലി ഇൻകവ ആവുംും ഇത്ര ദിവസത്തിക്കുള്ളിൽ അത് വെക്കാൻ പറ്റത്തില്ല രണ്ടു ദിവസത്തിക്കുള്ളിലൊന്നും അന്റെ എക്സ്പയറി പോകത്തില്ല അപ്പൊ അത് രണ്ടു ദിവസം കൊണ്ട് വിറ്റ് പോകൻ പറ്റുന്ന രീതിയിലുള്ള കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിരിക്കും
പക്ഷെ നമുക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കുംട പിന്നെ നമുക്ക് ഈപ്പ ഈ അവിയല് അവിയലിന്റെ തോര അങ്ങനെ ന പ ഡ്ര് ചെയ പരിപാടി ഇപ്പ ഉണ്ടല്ലോ അത് ഇപ്പോ ട്രൻഡിങ്യിട്ടുള്ള ഒരു സാധനമാണ്ണ് ോ ഇപ്പം ഇങ്ങനെ ഈ മിക്സുകളൊക്കെ ഇങ്ങനെ നമ്മളെ ഡ്രൈ ആക്കി കൊടുക്കുന്നല്ല പിന്നെ അവരത് വെള്ളത്തി കുതിർ പിന്നെ നമ്മ നോർൽത് വെ കഴിയ നമ്മ ന അതേ അവലിന്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ അതിനൊക്കെ എത്രത്തോളം
കൺസർവേറ്റീവ്സ് കാണും ഉം
പിഎസ്സി തീർച്ചയായും കാണും അപ്പം എനിക്കൊന്നു പറയുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് നമ്മളുടെ കസ്റ്റം